ആഹ് കേക്കാൻ കേക്കാം
ആ ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് എന്തിനെ പറ്റി സംസാരിക്കാം നേഴ്സിങ്ങിനെ പറ്റി സംസാരിക്കാം എന്താണ് നേഴ്സിനെ പറ്റിയുള്ള അഭിപ്രായം
നേഴ്സിങ്ങിനെ പറ്റി അഭിപ്രായം നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നാല് വർഷം കഴിയുമ്പഴ്ത്തേക്ക് നമുക്ക് നല്ലൊരു ജോലിയോടെ നമുക്ക് എറങ്ങാൻ പറ്റും
നമ്മൾ ആ ഫോർ ഷിവർ നമുക്ക് ആ ജോലി കിട്ടുവോ
ഏ
ഫോർ ഷുവർ ആയിട്ട് നമുക്ക് ജോലി കിട്ടുന്നോ നൂറ്
ഷുവർ ആയിട്ട് ജൊ ഷുവർ ആയിട്ട് ജോലികിട്ടും നാല് വർഷം നമ്മള് പഠിച്ചെറങ്ങണം പക്ഷെ നാല് വർഷം നാല് വർ ഷം ബാക്ക് ആവാതെ എല്ലാം എക്സാമും ജയിച്ച് നല്ല പോലെ എഴുതി നാല് വർഷം പാസാക്കി എറങ്ങണം എന്നിട്ട് ജോലി ചെയ്യണം നാല് വർഷം പഠിച്ച് ഇറങ്ങിയ എന്താലും ജോലി കിട്ടും അത് ഉറപ്പുള്ള കാര്യാ
ഓക്കെ അത് കഴിഞ്ഞിട്ട് വേറെന്താ ന്തൊക്കെ ബെനിഫിറ്റാ ഉള്ളത് നാല് വർഷം പഠിച്ചിറങ്ങിയാൽ ജോലി കിട്ടും നല്ലാതെ
അല്ല എന്താ ഒരാളെ നമുക്ക് ശുശ്രൂഷിക്കാനും നമുക്ക് പറ്റും എന്തതിനുള്ളൊരു കെൽപ്പ് നമുക്കുണ്ടാവും
ഓ എന്നിട്ട് കെൽപ്പ് ആയോ
പിന്നെ ഞാനിപ്പ രണ്ടാത്തെ വർഷല്ലേ ആയുള്ളൂ കൊർച്ച് ഹെൽപ്പേ കിട്ടിട്ടുള്ളു
ഓക്കെ ശരി ആ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഒരാളിപ്പോ അപ്പോൾ ഒരു ഒരു വഴിൽ മുറിവ് പറ്റിയിരിക്കുവ അപ്പോ എന്തോ ചെയ്യും പോയി
മുറിവ് പറ്റിയിരിക്കുയാണിൽ നമ്മൾ ചെന്നിട്ട് ആദ്യം ആയാൾ ഓക്കൊണോന്ന് ചോദിക്കും
ഹ് ഹാ
ആദ്യം ഓക്കെ ആണന്ന് ചോദിക്കണം എന്നിട്ട് എന്ത് പ റ്റിന്ന് ആദ്യം ആരും കാരണം ചോദിച്ചു മനസ്സിലാക്കിട്ട് വേണം പോ നമ്മളെന്തും ചെയ്യാൻ പോവാൻ അടുത്തത്
ഓക്കെ അപ്പൊ അയാൾടെ കാലേല് കുഞ്ഞ് മുറിവാന്നെ പൊള്ളിയതാ എന്തേയ്യും
പൊള്ളിയിതാണെങ്കില് നമ്മള് ആ വലിയ പുള്ളതാണ് നമ്മൾ അയാളെ പിടിച്ച് നമ്മൾ അവിടത്തേക്ക് മാറ്റിയിരുത്തുക അവിടെ നമുക്ക് എന്താ പറയാ അവിടെ പൊടികളോ കാര്യങ്ങളോ ഒന്നും അടിക്കാൻ പാടില്ല അപ്പോ നമ്മൾ അയാളെ സേഫ് ആയിട്ടുള്ളതോട്ട് മാറ്റുക മാ മാറ്റിയിട്ട് അതി വേണ്ട ഓയിൽമെൻ്റ് കൊടുക്ക പക്ഷേ ആ ഓയിൽ മെന്റ് ഞാൻ പഠിക്കുന്നേ ഉള്ളൂ ആ അതൊരു പ്രശ്നമാണ്
ആ അപ്പ അപ്പം പഴയ പണ്ടത്തെ ഐഡിയ എടുക്കണം പണ്ട് നമ്മൾ കയ്യൊക്കെ വീ
അപ്പ എന്താ ആ അപ്പ നമ്മൾ എന്താ ചെയ്യുന്ന കുറച്ച് പേസ്റ്റ് എടുക്കുക കുറച്ച് പേസ്റ്റ് എടുത്തിട്ട് ആ കുറച്ച് പേസ്റ്റ് എടു അത് നമ്മൾതേച്ചു വെക്കുക അതാണ് നമ്മൾ വല്യമ്മന്മാരൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് പണ്ട് തൊട്ടെ
അതാ ഞാൻ പറഞ്ഞേ അപ്പൊ അതിന് ഓയിൽമെന്റിന്റെ പേര് വേണമെന്നൊന്നും ഇല്ലല്ലോ
ഇല്ല ഇല്ല ഇല്ല
ആ പക്ഷെ താങ്കൾ പറഞ്ഞ ഉത്തരം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു താങ്കൾക്ക് നല്ലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട് നേഴ്സിങ്ങിൽ
അതെ അതെ അതെ അതെനിക്കും അിയല്ലോ ഞാൻ വെറുതല്ലോ പഠിക്കുന്നത്
ഓ മൈ ഗോഡ് ആ ഓക്കെ ഓക്കെ താങ്കൾ താങ്കൾ താങ്കൾ ഗോൾ പോസ്റ്റിൽ ഗോൾ അടിച്ചിരിക്കുന്നു ഇത് ഞാൻ പിന്നെ തിരിച്ചെടുത്തോളാം.
ആ ഓക്കെ ഓക്കെ ഓക്കേ
ആ ഓക്കെ താങ്കൾ ഇനി ഞാൻ താങ്കളുടെ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് സത്യസന്ധമായി സത്യസന്ധമായി മാത്രം താങ്കൾ എൻ്റെ അടുത്ത് ഉത്തരം പറയണം
ഓക്കെ സത്യസന്ധമായിട്ടേ ഞാൻ പറയാറുള്ളൂ
അത് ഞാനിപ്പോ ഒരു വട്ടം പറഞ്ഞതല്ലേ താങ്കൾ ഒരു സ്ഥലത്തോട്ട് നടന്നു പോവുക അപ്പൊ താങ്കളുടെ കൈയിൽ ഒരു പൊതിചോറേ ഉള്ളൂ
ഓക്കെ
ഐ മീൻ ഒരു ഭക്ഷണ സാധനമേ ഉള്ളൂ
ഉള്ളു ഓക്കെ
ആ അപ്പൊ അവിടെ വഴിയിൽ ഒരാൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ വിശന്നൊക്കെ ഇരിക്ക പക്ഷെ താങ്കൾ ഭയങ്കര മൈഗ്രെൻ ഒക്കെ ഉള്ളതാണ് താങ്കൾക്ക് ഫുഡ് കഴിക്കാതിരുന്നാൽ താങ്കൾക്ക് ഭയങ്കര ബദ്ധിമുട്ടുണ്ടാവും
ഓക്കെ അപ്പൊ
ആ അപ്പൊ താങ്കൾക്ക് പിന്നെ അയാൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ താങ്കളുടെ കയ്യിൽ പൈസയും ഇല്ല
പൈസയില്ല അപ്പൊ എന്ത് ചെയ്യും
ആ അപ്പം താങ്കൾ എന്ത് ചെയ്യുമെന്നതാണ് എൻ്റെ ക്വസ്റ്റ്യൻ എന്നന്ന് വെച്ചാ ആ
പൈസയില്ല നമ്മൾക്ക് പുള്ളി അത്രക്ക് വിശന്നിരിക്കാ നമ്മൾ പുള്ളിക്ക് കൊടുക്കണം
നമുക്കല്ലേ ഐ ഐ ഡോണ്ട് കെയർ അബൌട്ട് മീ ഞാൻ നീ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും
ഞാനാണെങ്കിൽ ഞാൻ കൊടുക്കും
നിനക്ക് ഫുഡ് കഴിക്കാതിരുന്നാ ഭയങ്കര ബുദ്ധിമുട്ടാ മൈഗ്രൈൻ ഉണ്ട്
മൈഗ്രൈൻ തലവേദനയല്ലേ ഒരാളുടെ വിശപ്പ് മാറ്റിരുമ്പോ നമുക്ക് തലവേദനയൊക്കെ അതുപോലെ മാറിക്കോളും
ആ ഓക്കെ അപ്പൊ നീ ഒരു നല്ല മനുഷ്യനാ
അതെ അതെ വിശപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളു ബാക്കി എന്തും
പക്ഷെ ഞാൻ ആണെങ്കിൽ എന്ത് ചെയ്യും
എന്ത് ചെയ്യും
ഭക്ഷണം ആണെ ഞാൻ കൊടുക്കൂല
ആ എന്താ
എനിക്ക് മൈഗ്രെനേക്കൊണ്ട് തലവേദന എടുക്കും അപ്പൊ ഞാൻ എന്തായാലും ആ ഭക്ഷണം കൊടുക്കത്തില്ല
നമ്മള ആ ഭക്ഷണം നമ്മൾ ആ ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞാല് നമുക്ക് ദൈവമായിട്ട് ആ തലവേന മാറ്റിത്തരും ഒരാളുടെ വിശപ്പ് നമ്മള് മാറ്റുമ്പോ നമുക്ക് അതിനുള്ള ത് കിട്ടും
പക്ഷെ എനിക്കാണെങ്കില് ഫുഡ് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ കാര്യം എനിക്ക് ഞാൻ പക്ഷെ ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട്
ആഹ് എന്താ ചെയ്തേ
ഓ താങ്കളെ വെച്ച് നോക്കുമ്പോ അത് നല്ല കാര്യോന്നല്ല പക്ഷ എന്നെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ചെയത ഇത് ഭയങ്കര വല്യ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്
അറിയണമല്ലോ ഒന്നെൾപ്പം പറാ
അതൊരു ദിവസാണെങ്കില് ഞാനിങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നിക്കുവായിരുന്നു അപ്പം എന്റെ കയ്യില ഒത്തിരി പൈസ ഒന്നും ഇണ്ടായിർന്നില്ല അപ്പൊ ഞാൻ ഒരമ്മൂമ്മയാണെങ്കിൽ എന്റെടുത്ത് ഒരു അമ്മൂമ്മന്ന് വെച്ചാ ഭിക്ഷയെടുക്കുവാന്നോ ന്നെനിക്കറിയി
ആഹ്
അപ്പ ഈ അമ്മൂമ്മ എന്നോട് വന്നിട്ട് ചോദിച്ചു ഏ കൊറച്ച് ഇങ്ങനെ എന്തൊക്കെയോ കാണിച്ച് അപ്പൊ ഞാൻ പറഞ്ഞ് എന്റെല് പൈസയില്ല ഭക്ഷണം വാങ്ങിച്ച് തന്നാ മതിയോന്ന് ചോദിച്ച് അപ്പം അപ്പം അമ്മൂമ്മ എന്താ ഞാൻ പറഞ്ഞ് വരാൻ പറ അങ്ങനെ ഞാൻ കഴിച്ചിട്ടിങ്ങോട്ട്‌ എറങ്ങിയതേ ഉള്ളായിരുന്നു ഐ മീൻ സ്നാക്സ് പോലെ
ആഹ്
ന്നിട്ട് ഞാൻ കൊണ്ട്‌ പോയിട്ടർഞ്ഞു അമ്മുമ്മ ഇതിനകത്ത് ഇഷ്ടല്ല അമ്മുമ്മ എടുത്ത് ത്തോളാൻ പറഞ്ഞ് അപ്പ അമ്മമ്മ രണ്ട്മൂന്നെണ്ണം എടുത്ത് പക്ഷെ എന്റയ്ൽ അപ്പൊ അയച്ച് കൊടുക്കാൻ അത്രേം പൈസ ഇല്ലായിരുന്നു അങ്ങനെ ഞാനെന്റെ കൂട്ടുകാരെല്ലാരെയും വിളച്ച് ആ പൈസ റ്റാക്കി അമ്മച്ചക്ക് ആ അമ്മൂമ്മയ്ക്ക് ഞാനത് വങ്ങിച്ച് കൊടുത്ത് പക്ഷേ അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു
ആഹ് അങ്ങനെ വേണം നമ്മുടെ കാര്യം ഇല്ലേൽ നമ്മളെങ്ങനെ അവർക്കൊരു സന്തോഷം വരുമ്പോ നമ്മുക്ക്‌ ഒരു സന്തോഷല്ലെ അപ്പൊ നമ്മൾ എന്തും ചെയ്തു കൊടുക്കണം
ആഹ് എന്നിട്ട ട്ട് ഞാനാണങ്കിൽ അപ്പർത്ത് അമ്മൂമ്മയെ അവിടാക്കിയിട്ട് എനിക്ക് എന്നെ കാ എന്നെ കസിൻസ് വരുമായിരുന്നു വിളി ക്കാൻ അപ്പൊ അവളെ വെയിറ്റ് ചെയ്ത് ഞാനിങ്ങനെ കാറിന്റെടുത്ത് നിന്നപ്പൊ കാണാ ഈ അമ്മൂമ്മ പിന്നെയും വന്ന് എന്നോട് കൈ നീട്ടുവാ ഞാൻ
ആഹ്
അമ്മമ്മക്ക്‌ ഓർമ്മ ഇല്ല്യോ അങ്ങനെ അമ്മൂമ്മ പറഞ്ഞ അപ്പൊ അമ്മൂമ്മ പറഞ് നന്നായി വരട്ടെന്ന് പറഞ്ഞത് നല്ല രീതിൽ പറഞ്ഞയാണോ എന്തോ ചീ
ആഹ് എന്തായാലും കൊടുത്തല്ലോ അത് മതി
അതാ അപ്പൊ ഞാൻ ഗുഡ്ഗേളല്ലേ
ഗേളല്ലാ
പിന്നെ കൊറേ എനിക്കൊരു സഞ്ചരി സങ്കടം പറയാനുണ്ടായിരുന്നു
കേക്കട്ടെ
എനിക്കൊരു എനിക്ക് എടക്ക് വെച്ചരു നല്ലൊരു ഫ്രണ്ട് വന്നായിർന്നു ഐ തിങ്ക് ഞാനപ്പ ഇങ്ങനെ ആകെ പുതിയൊരു നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിന്ന് പക്ഷെ കുറേ നാള് കഴിഞ്ഞപ്പോ ആ ഫ്രണ്ട് അവോയ്ഡ് ചെയ്ത് അങ്ങ് പോയി
അതെന്താ
ആഹ് പി ന്നിട്ട് എന്നോട് വന്ന് പറയുവാണേ തെരക്കായി പോയീന്ന്‌ എക്സാമാ എന്നൊക്കെ എനിക്കിങ്ങനെ ഒരാൾ എൻറ അടുത്ത് കുറച്ച് നല്ല കമ്പനി ആയി കഴിഞ്ഞാ പിന്നെ എന്നോട് മിണ്ടാതിരിക്കുമ്പോ എനിക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ്
ആ പുള്ളിക്കാരന് അങ്ങനെ സംസാരിക്കാണ്ടിരി അറിഞ്ഞോണ്ടിരിക്കുന്നതല്ല പുള്ളിക്കാരനാണെങ്കിലും ഉണ്ടല്ലോ പറണേക്ക് പറണേക്ക് പുള്ളിക്കാരന് പുള്ളിക്കാരൻ നിന്നിട്ട് പുള്ളിക്കാരൻ അടുത്ത മാസം ജൂലൈ രണ്ടാം തീയതി എക്സാം ആണ് അപ്പൊ കൊറേ അസൈൻമെന്റും കാര്യങ്ങളും എല്ലാം സബ്മിറ്റ് ചെയ്യാനുണ്ട് അപ്പൊ താണ് കൂടുതൽ പ്രശ്നങ്ങളായിരുന്നു കോളേജില് അതിനും ഇതിനും ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു അയ്നെടക്ക് അതിന്റെ കൂടെ എല്ലാം കൂടെ ആയപ്പോയത്തേക്കും മെസ്സേജ് അയക്കാനും വിളിക്കാനും ഒന്നും സമയം കിട്ടാതായി. അല്ലാതെ പുള്ളിക്കാരന് വേറെ പ്രശ്ന ഒന്നും ഇല്ല
പുള്ളിക്കാരന് അങ്ങനെ ഏത് ഞാൻ പറഞ്ഞില്ലല്ലോ പുള്ളിക്കാരനാണോ പുള്ളിക്കാരി അല്ലേന്ന്
അത് നമ്മക്ക് മനസ്സിലാവല്ലോ ഒരാള്ടെ സംസാരിക്കുമ്പോ കേൾക്കുമ്പോ നമ്മക്ക് മനസ്സിലാവല്ലോ ആണാണോ പെണ്ണാണോ
ഓ ആഹ് അങ്ങനെ ചോദിച്ചപ്പഴാ ഞാൻ വേറൊര് ഡൗട്ട് ചോദിക്കട്ടെ? ഡൗട്ടല്ല ക്വസ് സ്റ്റിനാ ഇത് നല്ല ഗുഡ് ക്വസ്റ്റനാണ് ഇപ്പ നമ്മള് ഒരാള് ഒരാൾ ഇപ്പ നമ്മള് ഒരാൾ മരിച്ച് അല്ലെങ്കി ഒരാളെ വെട്ടി
ഉം
അയാള് മരിച്ച് കഴിഞ്ഞിട്ടാണോ നമ്മള് അയാളെ പോയി വെട്ടിയത് മരിക്കുന്നതിന് മു മുമ്പാണോ നമ്മളയാളെ വെട്ടിയതെന്ന് നമ്മക്ക് മനസ്സിലാക്കാനൊര് വഴിയുണ്ട് അത് എന്തുവാന്നറിയാമോ?
മനസ്സിലായില്ല ഒന്നും കൂടെ പറയോ
ഇപ്പൊ ഒരാള് നമ്മളിപ്പോ ഒര് പോലീസ് ഓഫീ സർ എന്ന് വെച്ചോ അപ്പൊ ഒരാളവടെ മരി ച്ച് കിടക്കുക. പക്ഷെ അയാൾടെ ബോഡിയിൽ കൊറച്ച് വെട്ടുകളൊക്കെ ഉണ്ട്
ആ
അപ്പം നമ്മക്കത് ഇപ്പോൾ നമ്മളെ മരി ഈ വെട്ടുകൊണ്ടാണോ അയാൾ മരിച്ചത് അതോ അയാള് മരി ച്ച് കഴിഞ്ഞിട്ടാണോ അയാൾ നമ്മളെ സംശയിക്കാൻ വേണ്ടി വെട്ടിയതാണോ എങ്ങനാ മനസ്സിലാക്കുന്നേ
അങ്ങനെ നോക്കുമ്പോ നമ്മക്ക് ബ്ലഡ് നോക്കി മനസ്സിലാക്കാം അതെന്താ
ബ്ലഡ് ഓൾറെഡി അത് ക്ലോട്ടാവുല്ലോ നമ്മടെ ബോഡി
കൊറേ നേ കൊറേ നേരോ ആയ ബ്ലഡിൽ നമ്മക്ക് മനസി ലാവും അത് ക്ലോട്ടായി കഴിയുമ്പോ എത്ര നേരവായി
ഐ മീൻ വെട്ടിയത് വെ ആ വെട്ട് ബോഡിയിൽ നടന്നത് ഇപ്പൊ ഈ പിച്ചാത്തിവല്ലോം വെച്ച് കുത്തീക്കുവാ അങ്ങനെ ആ പിച്ചാത്തി ഒക്കെ എടുക്കുമ്പോ നമ്മക്ക് മനസി ലാവുന്നേ എങ്ങനാന്നറിയാവോ
ഇല്ല അറിയതില്ല
ഞാൻ പറഞ്ഞ് തരാം
ആഹ്
നമ്മള് പൺ ഒര് സ്ലൈഡ് എടുക്കത്തില്ലേ മ ഒര് ഗ്ലാസ് സ്ലൈഡ് അതിലോട്ട് ആ ബ്ലഡ് അതിനാത്തുള്ള ബ്ലഡ് നമ്മള് ഇങ്ങനെ തേച്ച് നോക്കണം
ആഹ്
എന്നിട്ട് നമ്മളത് പീലീയ്യണം
ഉം
അപ്പം അത് നന്നായിട്ട് ഫുള്ളിങ്ങനങ് ഫുള്ളങ്ങ് പീലായി വന്ന് കഴിഞ്ഞാല് മരിക്കുന്നതിന് മുമ്പ് ജീവനുള്ള ടൈമിലാണ് വെട്ടിയത്.
ജീവനുള്ള ടൈമിലാണ് വെട്ടിയത്
ആഹ്
ആഹ് ഓഹോ അങ്ങനെയാണല്ലേ
അതർവൈസ് നമ്മളത് എളക്കാൻ നേരത്തിങ്ങനെ പൊടിഞ്ഞ് പകുതി മാത്രം മുറിഞ്ഞ് വന്ന് പകുതി ഗ്ലാസ്സിലൊട്ടിയിരുന്ന് മനസ്സിലായോ
മ് അതാണ് ഞാം പറഞ്ഞത് ബ്ലഡ് കാണുമ്പോ നമ്മക്ക് ബ്ലഡ്ട്ത്ത് നോക്കുമ്പോ മനസ്സിലാവും കയ്യില് തേച്ച് നോക്കുമ്പോഴും മനസിലാവും അത് ഭയങ്കരമായിട്ട് ലിക്വിഡായിട്ട് നല്ല ഇതായിട്ട് ഇരിക്കുവാണെങ്കില് അത് കൊറച്ച് നേരം ആയതേ ഉള്ളൂ കൊറേ ആ
അയ്യോ ഞാൻ ചോദിച്ച അതല്ല പത്ത് വർഷം ആയ ഒര് ബോഡീടെ കാര്യൊക്കെയാ പറഞ്ഞേ ഞാൻ എങ്ങനായാലും ആഹ് അങ്ങനെ ഇപ്പൊ അതാ പേ പ്രസന്റിൽ നടന്നൊര് സംഭവമാണെ നമ്മക്ക് ബ്ലഡ്ഡ് കാണുമ്പോ മനസ്സി ലാവും ഓക്കെ ഫൈൻ ഞാനല്ലാതെ ചോയ്ച്ച് ഇത് എവിടെങ്കിലൊക്കെ നിനക്ക് ഭാവിയില് ഉപകാരപ്പെട്ടാലോ എങ്ങനെ
ഉം കൊള്ളാം കൊള്ളാം നല്ലൊരു അറിവാണ് ഇപ്പൊ കിട്ടിയത് ഓക്കെ ഓക്കെ ഓക്കെ
ആഹ് ഓക്കെ അപ്പം പിന്നെ സംസാരിക്കാം നമുക്ക്
എന്ത് സംസാരിക്കണ്ടേ
ഏ അല്ല നമുക്ക് ഇന്നത്തേക്ക് ഇത്രേം മതിയല്ലോ
ഓ ഓക്കെ ഓക്കെ അപ്പൊ ഇന്ന് ഇത്രേം മതി
ഒക്കെ ബൈ
ഓക്കെ ശരി